അലോ.
ഉം എവിടെ ആ കേക്ണ്ട്. കേക്കണ്ടാ സുഖാണ്.
ആഹ. സ്കൂള് കഴിഞ്ഞോ.
സ്കൂള് പോയിനി.
ഏഹ്
പിന്നെ ഷാദില് വിളിചിനൊ അൻക്ക്.
ഓഹ് എത്രോ പ്രാവശ്യം.
ന്തേ
ആഹ് സെയിം സത്യം.
ഓന് കൊഴപ്പൊന്നുല്ല ഓന് ഓളോട് ഒരു സോറി പറഞ്ഞാതേയ്നി അ സോറിപറഞ്ഞണ്ട് ഇവൾ അൺഫോള്ളോ അടിചേലൊ.
ആഹ്
ഷിഫിന്റെ മോളെയ് ത്പോലെയാ
ഷിഫിനേ
ഫോളോ ചെയ്ത്ണ് അർഞ്ഞ്
ഏഹ്
ഓളെ.
ഇന്നിം അൺ ഫോളോ അടിച്.
ആഹ് ഇജ്ജെത്തിനാ ഞാൻ നോക്കി അന്നെ അൺ ഫോളോ അടിച്ചേ ഇജ്ജെത്തിന അയിനെ ഫോളോ ചെയ്യണേ അയിനിം അൺഫോളോ അടിച്ചിട്ടാളന്നാല്.
ആഹ് ഇടണം പിന്നെ ഞാൻ നോക്കിട്ടന്നെല്ല.
ഷാദിലിന്നെ റിക്വസ്റ്റ് ചെയ്യാ പോവാർഞ് ഞാൻപറഞ്ഞു ഇജ് മണ്ണവണ്ടാട്ടോ റിക്വസ്റ്റ് ചെയ്യണ്ടാന്ന് പറഞ്ഞഅ
ആഹ്
ഇഞ്ഞെത്തിന ഓളേല് റിക്വസ്റ്റ് ചെയ്യണ്ട ആവുശ്യാം ഓക് ഓനെ വാണ്ടാന്ന് ഈജ്ജെന്താച്ച റോബോട്ടൊക്കെ അയക്കാ
സത്യം പ്പൊ ഒരു മണ്ടനായെടോ ഞാൻ മണ്ടനായെടോ ഞാന് അപ്പത്തഒര്.
ഇജ്ജെല്ല മണ്ടൻ ന്നമ്മളെല്ലാരും നമ്മളെല്ലാരിം കുറിച്ചോളെത്താ വിജാര്ച്ച്ണ്ടാവലെ.
ഉം.
ഇര് ഇരുന്നൂറ് ർപ്യേക് അഹ്.
ഇട്ത് ചാടി പോയി.
ഓന്നാളെ വരില്ല ഇജ് നാളെ വരണംട്ടോ ഇജ് നാളെ വെരൂലേ
ആഹ് വെര്നം പെരിയമ്മിക്കു
നാളെ സ്കൂൾക്ക് വര്ല്ലേ.
ഇൻഷാ അള്ളാഹ്
എത്തിന പെരേന്നിട്ട് എത്ത് എത്തിനാപയ്ൻ്റാവശ്യം. ഷാദില്ന് പനി ആയിട്ടൊൻ ലീവ്ഇട്ത്ത കൊൾത്തിച്ചാടി ഇജ് കൊളത്തി ചാടിനോ ഓന്റെപ്പങ്ങളൊക്കെണ്ടയ്നി
അങ്ങള് സ്കൂളോവ്മ്പഴെ സ്കൂൾട്ടെരുമ്പ ചാടി.
അ അന്ന് നീന്താറിയാത്തെയ്നൊക്കെ കൊള്ത്ത് ചാടിപ്പിച്ചണ്ട.
പിന്നെ പ്രാവും കൂടിന്റെ ഫോട്ടം വിട് ട്ടോജ്.
അത്‌ഞ മറന്നോയി ഞാനാ
ആഹ് പിന്നെയ് യെത്രേയ്ന പൈസിം പറി ഇപ്പ ഇ കോഴിക്കോട് ഞ്ന്റൊടാ കോഴിക്കോട് ട്ടാ പോരെ താൽക്കാലികായിറ്റ്
ഓഹ് അമ്പാടും.
ആഹ്
കോഴിക്കോടിലൊക്കിട്ടാതി, കോഴിക്കുടിലൊക്കിട്ടാതി.
അഹ് രണ്ടറിണ്ട് പഷേ നെറ്റ മുൻ ഭാത്ത്. പാമ്പ് കേറോന്ന പേടി അയ്റ്റില്ല. കോഴിക്കൂട് നല്ലൈറ്റിക്ക് കേറ്റിക്കെണ്ടിരൂല്ലേ
ആഹ് വാർപ്പിന്റോൾളെച്ചാള.
ഓന്റെ പേരേത്തങ്ങനെ എന്താപ്പം ഇത് കേറീനർന്നെ. പാമ്പ് രണ്ടിന് കൊ രണ്ടിന് കൊത്തി വന്നാറ് അയ്ന് വാർപ്പിന് മോൾ വ് വെക്കാന്നറഞ്ഞാൽ ഇത് പണിയാടാ.
ആഹ് ജ് ഇന്ന് പോയിനോ
നല്ല വെയിറ്റ്ഉണ്ട് ഇന്ന് ഞങ്ങള് പോവാ വിജാച്ചീന് ഒക്കെ റെഡി ആയി ആഹ് ഫോണ്ട്ട്ക്കില്ല ന്നാലും എന്താപ്പോ സ്ഥലറിയാല്ലോ പോവാ രിച്ചീന്. അപ്പളാണ് ഇബൻ്റെ ഇജ് മെസ്സെയക്കലും ഇബന്റെ കോളും പിന്നോ ഓങ്ങട്ട് മെസേഅയക്കാ പോയപ്പളും അപ്പൊ അഒന്നു പ്രശ്നല്ലയ്നി ഇജ്
ഇജ് മെസ്സേജയച്ചപ്പളൊന്നു പ്രശ്നല്ലെയ്ന് പിന്നെ ഓനങ്ങട്ട് സോറി മമെസ്സേജക്കാൻ പോയപ്പം ഓന് അൻഫൊളെയ്ത് അപ്പൊ മുതലാണോകെ ടെൻഷനായെ. പിന്നെ ഓന് പോരില്ല പിന്നെ പോവാ അവാണ്ടാത് ന്നൊക്കെ പറഞ്ഞ്. ഒപിന്നെ ഞാനുംപിന്നെ നിർബന്ധിച്ചില്ല പിന്നാക്കയെരിച്ചി
ആഹ്.
അത്‌ വിശയന്നൂല്ല ഉഹ് അവിടെ പോയിട്ടു കാര്യല്ലേ അൻഷിത് പെരേ ഉണ്ടോ ല്ലെന്നറിയണല്ലോ. നമ്മൾ ഏത് വകീല ആര ബന്ധത്തില വാങ്ങണറിയ വേറെ വീട്ട്ന്നാ വാങ്ങ്ണ ഓന്റെ വീട്ടിന്നൊന്നുല്ല.
ആഹ്
ഓന്റെ വീടിന്റടുത്തുള്ള വിട്ട്ന്ന അപ്പൊ നമ്മള്ത് ആരാ ചോയിച്ചാല് അൻഷിതിന്റെ ചെങ്ങായിമാരോന്നോ എന്തെങ്കിലൊന്ന് പറണ്ടേ ക്ലാസ്സുല്ലോളെങ്കി പറയണ്ടേ ല്ല ഓല്ക്ക് മനസ്സിലാവണ്ടേ ഓനവിടെ ഇല്ലാർഞ്ഞ്ട്ട് കാര്യല്ല
വേറെന്താ
വേറെന്താ തൻക്ക് വെന്താ പണി
ഞാ വെറുതെ കമ്പ്യൂട്ടറ്‌ല് കുത്തിക്കൾച്ച
ഉംഅയിൽ ജി കെ ഫൈവ് കളിക്കായ്യൂ?
മ് ഉം
ഏഹ് അസ്പാൾട്ട നീറ്റ് നീറ്റ് ഫോർ സ്പീഡ് കളിക്കായ്യോ ഏഹ് അത് ഉ ഉപൻ വിൻഡോസല്ലലേ ഉബുണ്ടുആ
രണ്ട് ജി ബി റാമേല്ലൂ
അല്ല ഉപണ്ടുആണേ
ആഹ്
ഏഹ് സി പി ഒ ല്ലെന്നാല്
ഓഹ് വിന്റോസാക്കീന്
ആഹ്
ന്നാ ഗെയ് ഗെയ്മൊക്കല്ലെ അയാക്ക രണ്ട് ജി
ഒര് ഗെയിമും ഒൾക്കായില
ഓഹ് മെറ്റോ കഴ്ച്ചയ്യും ഏത് ഉം ഇസ്പൺ എ ഏഹ് വിൻഡോസ്നാനെ
എങ്ങൻത്തെ ചെസ്സ് ചെസ്സ് അങ്ങൻത്തൊക്കെ
അത് ഉബണ്ടൂല് അത് അത് ആഹ് ഗെയിമെല്ലൊം കള്ച്ചാല് പഷെ വിൻഡോസൊക്കീ പ്ലേ ചുർന്ന് കയ്റ്റ്ണ ഗെയിമില്ലെ
വിൻഡോസ് മറ്റെനെക്കാളും കൊർച്ച് ലാഗ്ണ്ടാവുംലെ
വൈസിറ്റൾച്ച വൈസിറ്റൊക്കെ സുഖിയ്ട്ടൾച്ചാ
ജീറ്റ് വൈസിറ്റിയൊ
ആഹ്
സുഗായിട്ട് കളിച്ച
ഓഹ്
അത് വേം മട്ക്കൂലെ മ്മക്ക് കൾച്ചാ കൊറേ ഇല്ലല്ലൊ
ആഹ് പഷെ ഇന്റല്ലെ മോണിറ്ററ് സുഖല്ല. അപ്പൊ ഞാൻ ട്ടീ വി കുത്ത്യാണ്ടാക്കല്
ട്ടീ വി കുത്ത്യേച്ച യ്യും ട്ടീ വിലങ്ങനെ ട്ടീ വീ സീ പി കണക്റ്റയ്യെ
ആഹ്
ന്നാ ഞ് ഇയ്യ് നല്ലൊര് സീപി വാങ്ങിക്കൊ. അത്യാവശ്യം എട്ട് ജീബിയൊ പന്ത്രണ്ട് ജീ ബിയൊ റാമ് ള്ളെ
പൈസ വാണ്ടെ
എത്രാവും
ഇൻക്കറീല സീ
ഇപ്പ രണ്ട് ജീ ബി റാമിന്റെ സീ പ്യൊക്കെ പഴേ സാനാണ് തോന്ന്ണ്ട്ൻക്ക്
ആഹ് പയേതെന്നെ
എത്രെപ്പ എന്ത രണ്ടായിരം മൂവ്വായിരൊക്കെ ഉള്ള് ഉള്ളൂ തോന്ന്ണ്ട്
ആ ലാപ്ടോപ്പ് മതിയല്ലോ
ലാപ്ടോപ്പിന് വെലണ്ട്ട്ടൊ നല്ലീനൊക്കെ സ്ക്രീൻ സീ പി യു ന്നാല് പ പതിനായിരത്തിനൊക്കെ നല്ല കിട്ടാണ്ടെ പയി പയ്നയ്യായിരത്ത്നൊക്കെ
ആഹ് പൈസ വാണ്ടെ ഇവടാകെ അഞ്ഞൂർപ്യണ്ട് ഞാനുണ്ട്
ഉം അല്ല ട്ടീ വി ആൻഡ്രോയ്ഡ് ട്ടീ വി അല്ലെ
ആഹ്
എത്രീന്റ ട്ടീവ്യാ
ഏഹ്
അറുബത്ത്ഞ്ച് ഞ്ച്ന്റെ ട്ടീവ്യ
ഇഞ്ചൊ
ആഹ് എത്ര ഇഞ്ച ഷാദിൽന്റെട്ത്ത ട്ടീ വിനെക്കാളു വൽപ്പണ്ട് ഷാദില് ഷാദിൽന്റെ പെരീത്തത്ര വൽപ്പണ്ടൊ
ഇല്ലല്ലല്ല അയ്നാട്ടിം കൊർച് ചെർത
അയിനാട്ട്ലും ചെറ്തൊ
ആഹ് ഇജ് കണ്ടീല്ലേടൊ ഇജ് കണ്ടീല്ലെ മുപ്പത്ത്രണ്ട്
മുപ്പത്ത്രണ്ട് ഇഞ്ച്. ആഹ്. ഷാദിൽന്റാട്ത്തെ നാപ്പത്താറൊ ആണ്
ഉം
മുപ്പത്ത്രണ്ട് പറീമ്പൊ
മുപ്പത്ത് മു മുപ്പത്ത്രണ്ടോ മുപ്പത്ത്നാലൊറ്റെ ഇത് ഓർമ്മല്ല.
ഉം ഉം അപ്പൊ അന്ക്ക്ന്നാ സ്റ്റിക്ക് ജോയ് സ്റ്റിക്ക് വാങ്ങിയൂടെ
വല്യാച്ഛനും വാണ്ടേ ആൻഡ്രോയിഡ് അഴില് ഗെയിമ് കൾച്ചായ്യും അയ്ല് ഗെയിമ് കൾച്ചായ്യും
അഴില് നമ്മക്ക് ആപ്സ് ഒക്കെ കിട്ടോ പ്ലാസ്റ്റോർ, ഗൂഗിള് നെറ്റ്ഫ്ലിക്സ്, ഒക്കെ കിട്ടോ,
ഓ പ്ലേ സ്റ്റോറിനെ ഞാൻ കയറ്റി.
ഏ അയിനിപ്പമ്മക്ക്‌ ഗെയിമ് കളിക്കാൻ എന്തിനാ സി പി യൂ ന്റെ ആവശ്യം.
അയില് വാണ്ട പക്ഷെ ഇന്റെ സി പി യു ലാണ് വൈസിറ്റ് ഇള്ളത്.
അങ്ങനെ ഇപ്പൊ കേറ്റാതെ കളിച്ച ലെ
ആഹ്
ജസ്റ്റ് സ്ക്രീന് ആയിട്ട് മാത്രം ഉപയോഗിക്കാ
അഅന്നെ ഉം
ഇൻക്ക് തോന്ന്ണ ഈ സി പി യു നെക്കാളും സ്മൂത്ത് വേറെ എന്താ ഇപ്പം. ന്താ അന്റെ ടീവിന്റെ.
ആഹ് പക്ഷെ ടി വി എപ്പളും യൂസ് ചെയ്യാ പറ്റൂല ല്ലോ ചാനൽ ചാനല് ഉണ്ട് ഒക്കല്ലേ ഇപ്പൊ കാണുമാണം
ആ പെരക്കാര് ഉപയോഗിക്കാത്ത ടൈമിലൊക്കെ ഞങ്ങക്ക് ഉപയോഗിക്കാലോ അത് എത്ര ജീബി കാണും
ഏ
അത്ര ജി ബി റാം ടി വി
എനിക്കറിയില്ല കേട്ടോ
ടി വി എല്ലാം ഇണ്ടാവില്ല ടിവി ഗെയിമ് ഒക്കെ കണക്ട് ചെയ്യാണ് പി എസ് ഐയോ അങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ട് കളിച്ചത്
ആഹ്
ഓ പ്രാവീനെ ഞങ്ങള് വാങ്ങാ പോവാണ്. അനിക്ക് പ്രാവീനെ വേണോ
ഇനി പ്രാവിനെ കിട്ടിയ ഒരു കൊഴപ്പൊന്നുമില്ല ഇനിക്കു വല്യ പൂതിയൊന്നുമില്ല മഴക്കാലം അല്ലേ ഞാന് ഏതായാലും കിട്ടിയാ പുറത്ത് വിടും. ഞാൻ ഞാൻ കിട്ടിയ പിന്നെ പുറത്ത് വിടും ഇനിക്ക് കൂട്ടി അടിച്ച് വയ്ക്കാൻ കഴിയില്ല.
അത് എന്താ
ഈ അങ്ങന് അങ്ങനൊരു സുഖണ്ടാവുല പോറ്റാന് അയിനു നല്ലെ പോറ്റാക്ക്ണാ
ഉള്ളത് തന്നെ വളർത്തുന്നത് പൂച്ചയുടെ സ്ഥലം മാറ്റേണ്ടി വരും ഞാന് പൂച്ചനെയിപ്പ പുറത്ത് കീടാൻ നടക്കൂല ഫുള്ള് നായ്ക്കളാ പുറത്ത് പ്രാവി പ്രാവിനെ ആണെങ്കിൽ തിന്നാ പൂച്ച പൂച്ച തിന്നാ നായിക്കളും
നിങ്ങള് ഏതായാലും പോയിനോക്കേണ്ട് എത്രണ്ണം കിട്ടുന്ന് നോക്ക്
നാലണ്ണത്തിലേറെ കിട്ടുകയാണെങ്കി അൻക്ക് തര്ണ്ട്
ആ
ആദ്യം ഇപ്പോ എത്ര കിട്ടോന്ന് നോക്കട്ടെ ചിലപ്പോ ഒരു ജോഡി തന്നെ തരുള്ളൂ ചിലപ്പോ അവിടുന്ന് പൈസ ന്ന് പറയും ഈ അനുഷുതിന്റെ വാർത്താനം കേ വിശ്വസിക്കാൻ പറ്റുല്ല
ആ അത് ഉറപ്പിച്ചു വേണ്ടതിന്
ഓന് നാലഞ്ച് വട്ടം ചോദിച്ച് ഇപ്പോളും ഓൻ എനിക്ക് മെസ്സേജ് അയച്ചപ്പോളും ഓന് പോര് പോര് എന്നാ പറഞ്ഞ ഇന്നലെ അയച്ച് പക്ഷെ ഇന്ന് വിളിച്ചപ്പോ എട്ക്ക്ണില്ല
ആ ആ ആ
എന്താ അറിയില്ല.
യെസ് വേറെന്തല്ലല്ലോ
ഏ
വേറെന്തല്ലല്ലോ എന്നായിക്കോട്ട എൻക്കൊരു കോള് വരുണ്ട്
ഏ ആയിക്കോട്ടെ എന്നാ ആയിക്കോട്ടെ